ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷങ്ങള്?
ആഹ് നല്ല വിശേഷം എന്തൊക്കെ അവിടെ സുഖല്ലേ?
ആഹ് സുഖാണെടി
ഉം ചോറൊക്കെ തിന്നോ?
ആഹ് ചോറൊക്കെ വെയ്ചോ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ കെടക്കാ ഒന്നിങ്ങനെ ഒറങ്ങും വിചാരിച്ചിട്ട് ഒർങ്ങാനോന്നും സമയം ഇണ്ടാവൂല്ല അപ്പത്തിന് അങ്കലവാടിന്ന് കുട്ടിനെ കൊണ്ടരാനാവും
ആഹ് അങ്കലവാടിന്ന് എൾപ്പണ്ടല്ലോ ഉം ഞാം ഇന്ന് പർഞ്ഞയച്ചിട്ടില്ല ഇന്നെന്തായാലും സ്കൂള് ഒഴിവാണ് അ അപ്പൊ ഇഞ് അങ്കനവാടിക്ക് പോകാനാവുല്ലാന്നു വിചാരിച്ചു ഇത് എത്ര ട്ടാ മൂന്ന് മൂന്ന് മണിയാവന്നോ മൂന്നേ കാലാവുമ്പോത്തിന് പോണം അഹ് വിചാരിച്ചിട്ട് ഞാൻ പർഞ്ഞയച്ചീല
ആഹ് ആഹ് പിന്നെ പണികളോ കഴിഞ്ഞാ ഒരു പാത്ത് കിടക്കാനൊന്നും ഒഴിവുണ്ടാവില്ല പ്പത്തിന് മദ്രസ് അങ്കണവാടി പോയാ അതാണ് അംങ്കണവാടി പോകണ്ടുള്ളത് ഗതിയേട് എന്തേലുവൊക്കെ പഠിക്കുവേം ചെയ്യും ആഹ് കൊറച്ച്പോയാ മതി ഒരു അഞ്ച് മിനിറ്റ് പ ത്ത് മിനിറ്റൊക്കെ നടന്നാമതി
ആഹ് ഇവിടെം അങ്ങനെ തന്നെയാണ് എന്നാലും ആ സമയം ആവുമ്പോ ഒക്കെ ആകണ്ടേ
ഗതിയേടാണ്
ഉം ഉം
പണി കഴിഞ്ഞൊന്ന് കിടക്കാൻ നിക്കണ സമ്മയിക്കേല്ല
ഉം അതന്നെ അങ്ങനെ തന്നെയാ ഇവിടെ അതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞേയച്ചീല്ല ഇന്നാ ഇപ്പോ ഏതായാലും സ്കൂളൊന്നുവില്ലല്ലോ എന്ന് വിചാരിച്ച്
ആഹ് ആഹ് അത് ശെരി അങ്ങട്ട് ചോറിന് എന്താ കൂട്ടാൻ ഉണ്ടാക്കി
ചോറിനിന്ന് കോയിയുണ്ടായിന് അവിടെ എന്താ?
ആഹ് ഇവിടിന്ന് എന്താ വെണ്ടക്കക്കറിയുണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി പത്തല മീൻ വഴുകിയിരുന്നു അത് പൊരിച്ചതുണ്ടായി
ഉം ഉം ഉം
ഇന്ന് ഇവിടൊരു കല്യാണുണ്ട് ഞങ്ങ അടുത്ത വീട്ടിലെ കല്യാണാണ് അപ്പം വൈകുന്നേരത്തിന് ഇവിടെ കല്യാണട്ടോ ഇന്ന് വൈകു
ഇന്ന് ഭക്ഷണം വേണ്ടിവരൂല അല്ലേ
ആഹ് അപ്പം ഇന്ന് വൈകുന്നേരം കല്യാണത്തിന് പോണം അവര് വന്ന് പറ എന്തായാലും തലേ ദിവസം തന്നെ വരാൻ ഞങ്ങള് അയലുവ അയൽവ ത്ത വീട്ടില് തന്നെയാണ് അപ്പൊ അങ്ങട് പോവാ ഞാൻ നിക്കുവാ പിന്നെ ക്കെ ഇങ്ങോട്ടെന്റ് വിശേഷങ്ങള് കൊഴപ്പൊന്നു ഇല്ലല്ലോ
നല്ല വിശേഷം ആഹ് കൊഴപ്പോന്ന് വെച്ചാ എനിക്ക് ഇപ്പം ഭയങ്കര തലവേദനയാണ്
ആഹ് ആഹ് അതെന്തേന്നാവോ ഇപ്പളും വേദനയാ
എന്താന്ന് അറിയില്ല
ആഹ് ചെന്നിക്കുത്തിന്റെ തലവേദന ഉണ്ടല്ലോ അതാ
ഉ. ഉം അതാന്ന് തോന്നുണ് എനിക്ക് എടക്കെടക്ക് ഇങ്ങനെ ഒരു വേദനയ അതെ ആഹ് ആഹ് ആഹ് ബുദ്ധിമുട്ടാണേ ഉം ഇതെന്താ അറിയോ ഒര് ലൈറ്റ് കാണാൻ പറ്റൂല ആഹ് ലൈറ്റ് ആഹ് ദേഷ്യം വരും ഉം ലൈറ്റ് കാണാൻ പറ്റൂ റ്റൂലാ അങ്ങനൊക്കെ ഒരുമാതിരി ഒരു ബുദ്ധിമുട്ട്
അ ആഹ് ഇനി എന്താ ചെയ്യാ ഡോക്ടറിനൊക്കെ കാണിച്ചോ കൊണ്ടോ
റീണാ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിന്നോ
ആന്ന് ഞാൻ അറിയണ ഇന്റെ ഇവിടെ ഇണ്ടെടി എൻ്റെ വീട്ടിനടുത്ത് താത്താക്ക് നല്ല ഉണ്ടായിരുന്നത് ഇങ്ങട് ആഹ് താത്ത ഇങ്ങോട്ട് വേദനായിട്ട് കണ്ണ് ഡോക്ട്റ് കണ്ണിന് വല്ല കംപ്ലയിന്റും ആയിട്ടാണോ തലവേനിക്ക്ണ് കണ്ണ് ക ഞ്ഞിയായിട്ടാണോ തലവേദനിക്ക്ണ് നോക്കാൻ വേണ്ടി ട്ട് അവര് കൊറേ ഡോക്ടറെ കാണിച്ചില്ല ഓര് അങ്ങനെ പല്ല് കണ്ണിനെ ഡോക്ട്റെ കാണിച്ചിരുന്നു അങ്ങനെ ആഹ് ഡോക്ട്റെ കാണിച്ചു പിന്നെ അവര് സാധാ ഡോക്ട്റെ കാണിച്ചു ആവർക്കത് മാറാഞ്ഞിട്ട് ഇവിടെ ഒരു ആയുർവേദ ഡോക്ട്റുണ്ട്
ഉം ഉം അങ്ങനെ കാണിച്ചോ
കാണിച്ചിട്ടാണ് അവരുത് ഭേദായത് അനക്കുവാണെങ്കിൽ ആ നമ്പറ് തര്ണ്ട്
ഉം ആഹ് ഞാനേ ആഹ് ഞാന് എനിക്കിപ്പം ഇതിങ്ങനെ കൊറെയായി തുടങ്ങീട്ട് ഞാന് ഓൾറെഡി കണ്ണട ഞാൻ വെക്കുണ്ട് ഏഹ് ആഹ് ആഹ് അപ്പം ഞാൻ വിചാരിച്ചു കണ്ണട വെച്ചിട്ടാണാവൊ കാരണം കണ്ണട വെച്ചാ എനിക്കൊരു സൈഡ് ഭയങ്കര വേദ ഇനി അയിൻ്റെ ആഹ് കാലില്ലേ ആഹ് കാല് ഇങ്ങനെ കുത്തുമ്പം എനിക്ക് ഭയങ്കര വേദനയായി തോന്നുണ്ട് ഇനിപ്പാദ്യാ അത്കൊണ്ടാണാവോ ഇങ്ങനെ ഞാൻ വിചാരിച്ചു എപ്പളും അപ്പം ഞാനും തന്നെ രണ്ട് മൂന്ന് വെട്ടം ഈ ഗുളികക്കൊ കുടിച്ചീന് ഡോക്ടറെ കാണിച്ചീന് സാദാ തലവേ ദനെയാണെന്ന് വിചാരിച്ച് നീക്കേനി ഞാന് അപ്പം ഇനിക്ക് ഇങ്ങനെ തോന്നി ആരെക്കെ ചെന്നിക്കുത്തിനെ പറ്റിങ്ങനെ പറയ്ണ കേട്ടീണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇനി അതേ റ്റാണാവോന്ന്ഞ്ഞാട്ട് അയിന്റെ ഡോക്ട്റെ കാണിച്ചാലല്ലേ അയിനെ പറ്റി അറിയൊള്ളൂ
അതന്നെ ഇയ്യ്ന്നാ ഈ ഡോക്ടറൊന്ന് കാണിച്ചോക്ക് ഇത് നല്ല ഡോക്ടറാണ് ഇത് ഇവര് ഇവരോട് എന്താ പറഞ്ഞാരിന്ന്ന്നോ നമ്മള് കുട്ട്യേളോട് വല്ലാ ദേഷ്യ പ്പെടര്ത് അതേപോലെ ഞമ്മള്ക്ക്‌ണ്ടല്ലോ എവ്ട്ക്കേലും പോവാൻ എള്പ്പം പണ്യേളോക്കെ എട്ത്ത്ങ്ങാണ്ട് നമ്മള് ഒര്ങ്ങാ ഇതൊ സാവധാനം ചെയ്യാ അങ്ങനെയൊക്കാവുമ്പം നമക്ക് ടെൻഷനാവാണ് അപ്പം പ്രഷറ്ങ്ങനെ കൂട് അങ്ങനാവാണ് അപ്പളാണ് നമക്ക് നമ്മളെ തലക്ക് അ കൊട്ക്കുമ്പളാണ്
ആഹ് തലക്ക് ഭാരം കൊടുക്കുമ്പലേ
അപ്പളാണ് അങ്ങനെ തലവേദന വര്ണെ പിന്നെ നമ്മളെ ഒറക്ക്‌ ഇല്ലായ്മ ഒറ ക്കം അങ്ങനെയൊക്കെ ഇണ്ടാവൂലേ പിന്നെ നമ്മുക്കെന്തെങ്കിലൊക്കെ എന്ത് കേട്ടാല് അങ്ങനെ വേജാറാവ അങ്ങനൊക്കെ ഇണ്ടാവുമ്പളാണത് അപ്പം ഇയ്യ് അന്ന് പറഞ്ഞപോലെക്കെ നോക്കിയോക്ക് കുട്ട്യേളോടൊന്നും വല്ലാതെ ശബ്ദം ഇണ്ടാക്കാതെ അങ്ങനൊക്കെ നോക്കിയോക്ക്
അയിന് കുട്ട്യേളോട് നമ്മള്ഞ്ഞ് എത്രേ നമ്മളെത്ര കര്തീറ്റും കാര്യല്ല ഓല് അങ്ങനെത്തെ കുട്ട്യേള്ല്ലേ ചെറിയ കുട്ട്യേളല്ലേ ആഹ് ആഹ് ഇൻക്ക്യാണെ രണ്ടും ഒര് വയസ്സിന് വ്യത്യാസല്ലേ കുട്ട്യേളു ആണ് ഏഹ് മാ യ്യോ അത്ങ്ങട്ടെന്നെ കൊറേ കൊറേ മര്ന്നുടിച്ചീനോ ചെലേപ്പം മാസങ്ങളോളം കുടിക്കെണ്ട്യരുന്നൊക്കെ പറിണേക്കല്ണ്ട് എന്താന്നാറീല.
മൂന്നാല് മാസൊക്കെ കുടിക്കും മാറിട്ട്ള്ളത്
അത് ശെരി മ്മ് ഇങ്ങനെ പറിണ കേക്കല്ണ്ട് കൊറെ കുടിക്കേണ്ട്യരും അങ്ങനോക്കെ പറീണ കേക്കല്ണ്ട് അതാണ് ഇൻ ക്ക്‌ അയിനൊക്കെ പോവാം മടി ഇത് മര്ന്നാണെ മൊടങ്ങാതെ കുടിക്കും വാണ്ട്യരും ലെ ഇൻക്കാണെ മര്ന്നുടിക്കാനൊക്കെ ഭയങ്കര മട്യാണ്
മരുന്ന് കുടിക്ക്‌ണോര് ആയുർവേദിക്ക് മര്ന്നാവൊണ്ട് നമ്മള് ഇങ്ങനെ ഈ കഷായം ഇങ്ങനെയൊക്കെള്ളതാണ്. ലേഹം കഷായം അത്പോലെ ഈ ഗുളിക ഒരു വേറെ ആ പച്ച പ ച്ച ചോയള്ളോര് ഗുളിക കുടിക്കാ കൊ ബുദ്ധിമുട്ടാണ് ചെലോല്ക്ക് അതിനോട് താല്പര്യണ്ടാവുട്ടോ ഇങ്ങന്ത്തെ മര്ന്നിനോട്.
ആഹ് ആഹ്
പറ്റോള്ളൂ കൊറെ ആയപ്പൊ ഈ തെടങ്ങീട്ട്
ആഹ് ഇപ്പോ ഒരു മാസ്ത്തോളായി ഇപ്പത് ഞാൻപ്പ സാധാ നമ്മക്ക്‌ എട്ക്കെട് ക്ക്‌ സാധാ തലവേദനക്കെ ഇണ്ടാവ്ണതല്ലേ അപ്പൊ അങ്ങനെന്നെ തലവേദനെക്കാരന്നോക്കെ വിചാരിച്ചങ്ങനെ നിക്കേനി.
ആഹ് ഇജ്ജ് ഇപ്പൊ കണട വെച്ചിക്ക്ണെ എന്തിനാണ്
ഞാൻ ഇനിക്ക് കാഴ്ച കൊറവ്ണ്ട് എനിക്ക് ദൂരെ കാഴ്ച്ച കൊറവുണ്ട് കണടി തന്നെ ഞാൻ കൊ റേ മടിച്ച് മടിച്ച് മടിച്ച് എനിക്ക് ചെറിയ കുട്ട്യായന്ന് എന്താ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠി ച്ചന്ന് ഞാൻ കണ്ണട വെച്ചീനി അന്ന്പ്പ അന്ന് പിന്നെ ഞാൻ തന്നെ എട്ത്ത് ഒഴിവാക്കിയതാണ്.
ആഹ് പിന്നെ ഇജ്ജ്പ്പ ഇജ്ജ് അമ്മളോക്കെ പ ത്താം ക്ലാസ് അങ്ങനെ പഠി പഠിച്ചീനന്ന് പറഞ്ഞിര്ന്നല്ലോ ഞാൻ ആദ്യക്കെ കണ്ണട വെച്ചീന്നു പറ്ഞ്ഞീന്നല്ലോ.
ഉം ആഹ് അപ്പൊ പിന്നെ ഞാൻ ഇപ്പളും വെക്ക്ണ്ട് അപ്പൊ ഇ പ്പ ഇൻക്ക് തീരെ കാണ്ന്നില്ല കാരണം നമ്മള് കൊറച്ച് ദൂരത്ത്ന്ന് നമ്മളെ അറീണെ ആൾക്കാരെ ക ട്ടാണ് പക്ഷെ ആള്ക്കാര് കേര്തും ഞാൻ ജാടായിട്ട്ട്ക്കാണ്ന്ന്
കാണാല്ലയിറ്റാണ്
കുടുങ്ങിട്ടെ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കാണിച്ചത്
ആഹ് ആഹ അത് ശരി
അഹ് കാണിച്ചപ്പോ ഡോക്ടറഞ്ഞു ഇതെന്തത് തീരെ കാഴ്ചല്ലല്ലോ അറുപത് വയസ്സായ ഒരാളെ കാഴ്ച്ചുള്ളല്ലോ ന്നൊക്കെ പർഞ്ഞു ഡോക്ടർ
ആഹ് ആഹ് അഹ് ശെരി അയിനിപ്പ ഇനി എന്താ ചെയ്യ വേറെ ന്തെങ്കിലും പറ്റോന്നാവോ അമ്മൾ ഇപ്പ ഇങ്ങനെ ഈ കണ്ണിന്റെ അടിലൊക്കെ ക്കെ എന്തോ സാനം വെക്കും
അങ്ങനൊക്കെണ്ട് സംഭവങ്ങൾ പക്ഷെ അയിനോന്നും ഇന്റെ മാപ്പിളായിക്കൽ ഇണ്ടാവുംന്ന് ഇൻക്ക് തോന്നുന്നില്ല
ആഹ് അങ്ങനെള്ള ചികിസകൾ ഇണ്ട്ന്നൊക്കെ പറ്ഞ്ഞ്
അങ്ങനെ കൊറേ ചികിത്സണ്ട് ആഹ് കണ്ണട ഒഴിവാക്കാന്
ആഹ് കണ്ണിന്റുള്ളിൽ ഇന്നാ അമ്മക്ക് ഒന്നും കൂടെ കാഴ്ച കൂടുതൽ കിട്ടുംന്നൊക്കെ ഇവ്ടെ അടുത്ത്ള്ളരു ഈ കണ്ണിന്റെ അടുത്ത് കൂടി ഉള്ള നരമ്പുകളൊക്കെ തളരെയിരുന്നു അപ്പൊ അവര് ചെയ്തുക്കുണു എവിടെ പോയിട്ട് അപ്പൊ അവർക്ക്പ്പ കണ്ണ് കാണാ കൊഴപ്പല്ലാതൊക്കെ ശരിയായിക്കുണു മറ്റേ കണ്ണീന്റെ ഏഹ് ചെയ്യൊക്കെ ചെയ്താ കണ്ണൊക്കെ ചോത്ത് വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി മൊകൾ ഭാഗം താഴ്ഭാഗോക്കെ ഇങ്ങനെ വീർത്ത് വരും അങ്ങനെയായിരുന്നു ഇപ്പൊ ഇപ്പൊ മരുന്ന് പെര്ട്ടിക്കാനെക്കണ്ട് അങ്ങനെ ആലോചിച്ചാ ഈ ഡോക്ടർമാർക്കെല്ലാം തലവേദന മാറി കിട്ടുവല്ലോ
ആഹ് തലവേദന മാറി കിട്ടും ഇത് തലവേദന ഇണ്ടായാ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മക്കും ചെറിയ കുടട്ട്യാളൊക്കെ ഇള്ളതല്ലേ കെടക്കാനും പറ്റൂല ഇരിക്കാനും ക്കാനും പറ്റൂലാ നിക്കാനും പറ്റൂലാന്ന് പറഞ്ഞ പോലെ
ആഹ് ആഹ് അവിടെ എങ്ങനെണ്ട് മഴൊക്കെ ഉണ്ടോ
മാഴ ഇപ്പ വെര്ന്ണ്ട് അവ്ടെ
ഇവടെ മഴ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ അതന്നെ മഴക്കാലാന്നുള്ള പറചി ലെന്നൊള്ളു മഴ പറഞ്ഞ സാധനം അതന്നെ അവിടൊക്കെ എങ്ങനെ വെള്ളം ഇണ്ടോ
വെള്ളോ വെള്ളം ഇവിടെ കൊറവാ ഞങ്ങക്ക് കിണറൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളെന്നാ ലൈൻ വെള്ളാ ഇടുക്കല് കാരണം ആഹ് ഒന്നടിച്ചാ ആ കിണറ്റിത്തെ വെള്ളം കഴിയും അപ്പൊ പിന്നെ കൊറച്ച് കുടിക്കാൻ വേണ്ട്യേലും നിന്നോട്ട് വിചാരിച്ച് ങ്ങാണ്ട് അയിന്ന് അടിക്കലില്ല അപ്പൊ ലൈൻ വെള്ളം അങ്ങനെ എട് ക്കലാ എങ്ങനെ
മഴ ആയിട്ടും വെള്ളായിട്ടില്ലേ ഇങ്ങക്ക്
ഇപ്പം വെള്ളം ആയിക്ക്ണ് പഷെ എടുക്കാൻപേടിയാണ് അത് രണ്ട് മൂന്ന് വെട്ടം അടിച്ചാ പിന്നെ അയിത്ത വെള്ളണ്ട് കഴിയും അപ്പ കുടിക്ക്‌ ക്കാൻ വേണ്ടിയിട്ട് അയിൽ വെച്ചെക്കയാണ് വെള്ളം
ആഹ് അത്‌ ശെരി ലൈൻ പൈപ്പ്ത്തെ വെള്ളം ആയിക്കാരം ഇട്ക്കലെ ഉം അപ്പ ഇജി വേനലക്ക് ആഹ് വേനലൊക്കെ ആയപ്പോ ന്താ ചെയ്തീന്ന് വെള്ളത്തിന് ഇങ്ങള് ഉപയോ
ഓഹ് അയി ഈ വെള്ളം നിക്കലില്ല അങ്ങനെ നിന്ന്ക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇതുവരെ ലൈൻ വെള്ളം
ആഹ് അതുകൊണ്ട് വെള്ളം ഇണ്ടാവൂല്ലേ ആ ചെലയ ഭാഗത്തൊക്കെ ലൈൻ ഈ ഭാഗത്തൊക്കെ ഞങ്ങളുടെ പേരെടെ ഭാഗത്ത്ക്കൊന്നും അങ്ങനെല്ല ലൈൻ വെള്ളം ഇവിടൊക്കെ ഞാൻ
ഇന്റെ വീട്ടിലൊന്നും ഇല്ല ഇവടെ ഇണ്ട്
ആഹ്
ഉം അത് നല്ല ഉപകാരാട്ടോ പിന്നെ ഉം വെള്ളം ഇല്ലാണ്ടാകുമ്പോഴൊക്കെ പൈസ മാസം കൊടുക്കണം എന്നാലും തോനെ പൈസ ഒന്നും വരൂല്ല
ആഹ് ഇന്നാലും സുഖാണ് നമ്മുക്ക് ഈ വെള്ളമില്ലാത്തവർക്കൊക്കെ നല്ലൊരു ഉപകാരണത് നമുക്ക് ഇവിടെ പിന്നെ വേനൽക്കാലം ഞാന് എന്താ ചെയ്തെന്ന് എന്താണ് നമ്മള വള്ളം കിട്ടും ആഹ് പുഴേന്ന് വെള്ളം ഇമ്മടെ തൊടൂലൊക്കെ എന്തേലും ഉണ്ടെങ്കി നിക്കത്താം അപ്പ ഇവിടെ ഞങ്ങ തോട്ടങ്ങളാണ് കിഴങ്ങൊക്കെ അപ്പൊ അങ്ങള് പുഴേ എന്നത് തോട്ടക്കൊ നന അപ്പളേ അപ്പം അപ്പൊ കുറച്ചൂടി വേനലാവുമ്പോ വെള്ളത്തിനു ബുദ്ധിമുട്ടില്ല കൊഴൽകിണർ അങ്ങനെ അല്ലെയോ കൊഴലക്കിണർ ആന്നോ
കോയിൽ കിണറായാൽ ഈ വെള്ളം ഇത് മഞ്ഞ കളറ ആകും ഗ്ലോസ്സെറ്റ് എന്നൊക്കെ പറയ്ന്ന കേക്കാം
ആഹ് നല്ല വൃത്തികേടാണ് എന്റെ വീട്ടിലെ കൊഴൽ കിണറാണ് അവിടത്തെ ബാത്ത് റൂമും അതുപോലെ റൂമിന്റെ ടൈലൊക്കെ ആകെ വൃത്തികേടായിരിക്കും അതുപോലെ പത്രങ്ങളൊക്കെ എന്നിട്ട്ഓ ല്ലേ നമ്മളിങ്ങനെ അരിച്ചെടുക്കൂലേ ഫിൽറ്റർറിന്ന്
ആഹ് ആഹ് ഉം ഉം ഉം ഉം എന്നായിക്കോട്ടെട്ടോ ശെരി ഞാൻ പിന്നെ വിളിക്കണ്ട്
ആഹ് അയ്ക്കോട്ടെ എന്നായിക്കോട്ടെന്നാ ശരിന്ന